ഹലോ ഹലോ
ഹലോകേക്കാമോ
കേൾക്കുന്നില്ലേ
കേക്കാ മോ
ആകേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ
ആ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എന്ത സുഖം
എങ്ങനെ
ഫുഡൊക്കെ കഴിച്ചോ എന്തുണ്ട് വിശേഷം
നല്ലത്ന്നെ ഫുഡെ കഴിച്ചു ഇപ്പ അങ്ങനെ ഫുഡ് കഴിച്ച അങ്ങെ ഇരിക്കുമ്പോഴാണ് ങ്ങള് മെസ്സേജ് അയച്ചത്
ആഹ എന്തക്കണ്ട് വിശേഷം എന്താ സ്പെഷ്യൽ
ഹലോ
ഇന്ന് എന്തൊക്കെയുണ്ട്
പക്ഷ ഒരു മിനിറ്റ് ഞാൻ ബ്ലൂടൂത്ത് ഒക്കോൂടെ കണക്റ്റ് ആട്ട ഒരു മിനിറ്റ് കേട്ടോ
ഉ
ഇി പതി അ
ഹലോ
ഹലോ
ഹലോ ഇപ്പം കേൾക്കുന്നില്ലേ ഞാൻ ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കിയതാ
ആഹ
ഫോൺ എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ട് അതോണ്ടെ
ആഹ ആഹ പിന്നെ എന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു
മീനും ചെറുപയർ കറി മീൻ പൊരിച്ചതും ചെറുപ്പയർ കറിയും
ഹ
ആഹ
പിന്നെ പുറത്തോട്ടൊന്നും പോ ഇവിടെ മീൻകറിയും മീൻ പൊരിച്ചതും അവിയലും
ആ
പിന്നെ മഴയൊക്കെ ഉണ്ടോ
മഴുണ്ട് മഴ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇടക്കിടക്ക് വര പോവാ അങ്ങനെക്കാണ് നിങ്ങള്എവിടെ? ഹലോ നിങ്ങളവിടെ മഴയില്ലേ?
ആ ഉണ്ടായിരുന്നു ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പം കൊറച്ച് തോർന്ന് നിക്കുന്നു.
ഇവിടെയും അങ്ങനെ തന്നെ.
ആഹ് പൊറത്തോട്ടൊന്നും പോയില്ലേ അപ്പൊ?
ഇല്ല പൊറത്തോട്ട് ഇടക്ക ൾക്കൊന്നു പോവും അല്ലാതെ പോവലൊന്നുല്ല.
ആഹ് പിന്നെ? ഇന്ന് ഇന്നലെ ബാങ്കിലോട്ട് പോയി പിന്നെ ഇന്നിപ്പം പോയില്ല. അപ്പ വീട്ടിൽ തന്നെ. പിന്നെ എന്ത്?
അവിടെ വീട്ടില് ആരൊക്കയാ ഉള്ളേ?
എന്റെ വീട്ടില് അച്ഛനമ്മ ഞാനും ഹസ്ബൻഡും പിന്നെഅനിയനും.
ആ
അവിടെ ആരൊക്കെ ഉണ്ട്?
ഇവിടെ ഞാനും ഹസ്ബൻഡും
ആഹ്
വേറാരുല്ല
ആഹ
ഉം
പിന്നെ എന്തൊക്കെയുണ്ട്?
പിന്നെ എന്താക്കും പ്രത്യേകിച്ച്
ആ പിന്നെ രാത്രിയും രാത്രിയും രാത്രിത്തേക്ക് എന്താ
രാത്രിത്തേക്കും ഫുഡ് ബാക്കിയുണ്ട്. അത് രാത്രി അതു തന്നെ ഉപയോഗിക്കും.. കാരണം ഞങ്ങൾ രണ്ടു പേരല്ലോള്ളൂ
ആഹ്
അപ്പതന്നെ ഉപയോഗിക്കും.
ആഹ് ആഹ് ഹാ
അപ്പ രാഭം. ഇവിടെ രാത്രി കാപ്പിയാണ്.
കാപ്പിയോ?
ആ കാപ്പിന്ന് വെച്ചാ ആ നമ്മളെ ഈ ചപ്പാത്തി പൂരി അങ്ങനെയുള്ള കാര്യം ആ. അത് അതിന് ആ അതിന് ഞങ്ങളി വിടെ കാപ്പിന്നാണ് പറയന്നത്.
ഹഹ് ഞാൻ കാപ്പി വിചാരിച്ചപ്പോ കാപ്പി ചായയാണോന്ന് വിചാരിച്ചു. ഹും. കോഫിയാണോന്ന് വിചാരിച്ചു.
ആഹ്ആഹ്
അ എന്താ അങ്ങൻ മ് അങ്ങനെഅങ്ങനെ വേണ്ടി വരൂ ല്ലേ എല്ലാർക്കും ഫുഡ് രാത്രി?
ആ രാത്രി ഇവിടെ അല്ലാരും മ ത് അതേ കഴിക്കു. ചോറൊന്നും കഴിക്കൂല രാത്രി ഇത് മസ്റ്റാണ്.
ഹ് എല്ലാർക്കും അങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണോ ചോദിച്ച
ആ വല്ലപ്പോഴും വെളീന്ന് കഴിക്കും. അവിടെ എങ്ങനെയാണ് പുറത്തു ത്തെഫുഡൊക്കെ ഇഷ്ടാണോ?
ഓ കഴിക്കാറുണ്ട് ഇടക്കിടയ്ക്ക്. ആഗ്രഹണ്ടാവുമ്പോ പോയി കഴിക്കു
ആഹ്
ഒരാഴ്ചയായിട്ട് ഇവിടൊക്കെ മൊത്തോ ഉം
ആഹ്
ഈ മാസം മൊത്തം ബിരിയാണി, മന്തി അങ്ങനെക്കന്നെ കൂടുതലും കഴിച്ചത്. ഹും
ആവൊ ആ
കല്യാണം, സർക്കാരം
ആഹ് പിന്നെ മീനൊന്നും കിട്ടിയില്ലേ ഇന്നും?
മീന്
മീനൊന്നും കിട്ടിയില്ലേ ഇന്ന്
ന്നത്തോ ഇന്നത്തേക്കോ
അ ആഹ്
മീൻ വാങ്ങിട്ട്ണ്ടല്ലോ
കി കിട്ടീലെ മീന്
വാങ്ങീട്ടില്ലെന്നൊ ആഹ് കേൾക്കാം കേൾക്കാം വാ മീന് വാങ്ങീട്ടില്ലെന്നാ ചോയിച്ചേ
മീന് കിട്ടീലേന്ന് ചോയിച്ചു
മാ കിട്ടീണ്
ആഹ്
ന്തന്തായിരുന്നു മീന് കിട്ടി എന്ത് മീനാരുന്നു ഇപ്പ മീനൊന്നും ഭയങ്കര വെലയല്ലേ ഇപ്പൊ
മീൻന് വയങ്കര വെലയാണ് ചിക്കനും ഭയങ്കര വെലയാണ് ബീഫിനും ഭയങ്കര വെലയാണ് മ്ഹ് മനുഷ്യന് മാത്രം വെലല്ല
ആഹ് ഇന്നന്തോന്ന് മീൻ കിട്ടി
എങ്ങനെ മീനൊ അത് ഏത് മീനാ അറിയൂലമീന്റെ പേര് ച്ചറിയില്ല കാണേ തോന്ന്ണ്ട്
അ ആഹ്
ആഹ് കരണ്ടില്ലല്ലോ എന്താപ്പ ജോലി ചെയ്യണ്ടോ?
പിന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ ഒണ്ടാക്കോ?.
വെറൈറ്റി ഫുഡുകള് ഇണ്ടാക്കാനറിയൂല.
ആഹ്.
ഒന്നും അറിയൂല ചുരുക്കി പറയാണേ ചോറും ഒരു കറിണ്ടാക്കാന്
ആഹ്.
വെറൊന്നും അറിയൂല്ല പഠിക്കണന്ന് പക്ഷെ എന്താറിയോ ഇണ്ടാക്കാൻ ഭയങ്കര മടിയാ-
ആഹ്.
ഇഷ്ടാവ ആരെങ്കിലും ഉണ്ടാക്കി തന്നാ കഴിക്കാനൊക്കെ ഇഷ്ടാ.
ആഹ്.
അല്ലാതെ
പിന്നെ പൊറത്തോട്ടൊക്കെ പോവാ ഇഷ്ടണോ സിനിമയൊക്കെ കാണാനും?
ഒന്നും ആഹ് സിനിമ ഫോണിലൂടെ കാണും. അല്ലാതെ എ ഇന്ന് ഞാൻ പോയിട്ടില്ല.
ഉം
പോയില്ല.
ഉം
അതല്ല തീയറ്ററ്പൊ കണ്ട്ട്ടില്ല
ഹലോ യെട്ടന് പോവാൻ ആഗ്രഹല്ല
ഒന്നാമത് നമ്മള് മുസിലീംസല്ലേ?
ന്തോ കേട്ടില്ല?
ഒന്ന് അതായത് തിയേറ്ററിൽ പോവാൻ ഇഷ്ടല്ലാന്ന് പറയാ
ആഹ് ആഹ്.
മ്മള് വീട്ടിലിരുന്ന് ഫോണില് പഴെ ഫിലീമും. അങ്ങനെ കണ്ട് ആസ്വദിക്കും നമ്മടെ നയൻറ്റീസിന്റെ.
ഓഹാ ആഹ്.
ദിലീപിന്റി ദിലീപിന്റെ പടം അങ്ങനെ കണ്ടി ങ്ങനെ ആസ്വിക്കുന്നല്ലാതെ ആ ഒരു പടത്തിന്റെ വൈബ് ഇപ്പത്തെ പടത്തിന്ല്ലല്ലോ
ആഹ് ഇപ്പടത്തെ പഴം ആഹ് പണ്ടത്തെ പഴത്ത് പ പടത്തിനെക്കാട്ടും ഇപ്പൊ ഒരു ഇതല്ല പണ്ടത്തെ പടം തന്നെ ഇപ്പ ഉം പണ്ടത്തെ പടൊക്കെയാണ് നല്ലത് അനിയത്ത് പ്രാവ് അങ്ങനെയൊക്കെള്ള
ആഹ് അത് അനിത്തിപ്രാവ് അടിപൊളിയ
ആഹ്
അതെന്നെ ഇന്നിപ്പോ ഞാൻ തിളക്കം കണ്ടു ദിലീപിന്റെ തടിപൊളില്ലേ
ആഹ്
ഒരുപാട് ചിറിക്കാനുണ്ട്
ആഹ് ആഹ്
ഉം നമ്മള് പണ്ടത്തെ കാലത്ത് പിന്നെ പണ്ടത്തെ കാലത്ത് സീരിയൽസ് അങ്ങനെ നിങ്ങളേതാ ഏത് ഇയറ്
ന്തോ?
നിങ്ങളൊക്കെത്ര എന്താ പറയാ അതെങ്ങനെ ഇപ്പങ്ങനെ പഠിക്ക് ജോലി ചെയ്യണ്ടപ്പൊ ഇപ്പൊ കഴിഞ്ഞട്ടുള്ളൂ കല്യാണൊക്കെ
ജോലിയൊന്നും ചെയ്യുന്നില്ല കല്യാണോ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിത്തന്നെയാണ്
കല്യാണായിട്ട് കൊറേ ആയോ?
കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷായി
ആഹ് മൂന്ന് വർഷായിട്ടൊള്ളു
ന്തോ
മൂന്ന് വർഷം ആയിട്ടുള്ളൂ ചോയിക്ക
ആഹ് മൂന്ന് വർഷേ ആയുള്ളു
അപ്പൊ എന്റെക്കാളും ചെറുതായിരിക്കി ല്ലെങ്ങള്
അവിടെത്ര ആയി
അഞ്ച് വർഷം പക്ഷെ ഇന്റെ പത്തൊമ്പതാം വയസ് കയിഞ്ണ് കല്യാണൊ അതൊണ്ട് അഞ്ച വർഷയി്പ്പോ
ആഹ് ആഹ്
പിന്നെക്കാളു എയ്ജില്ലാളാ?
ഇപ്പൊ എത്ര എയ്ജായി?
ഇറ്റ് ട്വന്റി ഫോറ്
ആഹ്
ഉം
എനിക്ക് ഇരുപത്തഞ്ച് വയസായി
ആഹ് എയ്ജ് സെയിം ആണല്ലോ പിന്നെ വേറെ?
എത്രല ഡേറ്റ് ഓഫ് ബർത്ത്കെ എപ്പ എത്രണ്
ടു തൗസൻഡ് വണ്ണ്
രണ്ടായിരത്തി ഒന്നാണോ?
ആഹ് അതെ ഇങ്ങളോ?
ഞാ രണ്ടായിരം
ഉം പോയജ്ലാമത്തല്ലേ
ആഹ് പിന്നെ എന്തൊക്കെണ് പോർത്തോട്ട് വേറെ ഇപ്പൊ അടുത്തൊന്നും പോണില്ലേ?
പൊറത്തോട്ട് പോകും വല്ലപ്പോഴും
ഉം
എപ്പളും പോവൂല്ല ഒന്നാമത് ഇൻക്ക് അതിനോട് വല്യ താല്പര്യല്ല പൊറത്ത് പോവാ പറഞ്ഞാല്
ഓഹ് പിന്നെ എന്തെങ്കിലും ജോലിയൊക്കെ നോക്കുന്നുണ്ടോ?
ജോലി നോക്ക്ന്നുണ്ട് പോവണം അടുത്ത മാസക്കായിട്ട് അക്കൗണ്ടിങ് ഫീൽഡില് ഞാൻ അക്കൗണ്ടിങ് പഠിച്ചതാണ് അ പ്പൊ അവിടെ എവിടെയെങ്കിലും പോകണം.
ആഹ് ആഹ്
അതൊക്കെയാണ് ആഗ്രഹങ്ങള് പൈസ വാണ്ടേ ഉം.
സ വാണം അല്ലാതെ
ഹല്ലാതെ നടക്കൂല
ഉം.
പണ്ടത്തെ പോലെല്ല എല്ലാത്തിനും പൈസല്ലേ ഇപ്പൊ ഗോൾഡി
ആഹ് ഇപ്പം ആഹ് ഇപ്പൊ ലോണും കാര്യങ്ങളും എല്ലാ ആണ്.
അതാണ് ലോണൊക്കാണ്
പിന്നെ മാസ മാസം തട്ടിം മുട്ടിം ഒക്കെ പോകുന്നു.
പോവുന്നു അങ്ങനെ ജീവിച്ചു പോവുന്നു.
ആഹ് അങ്ങനെ ജീവിച്ചു പോവുന്നു.
ഉം. ഹാ പിന്നെന്താ ആഹ് ന്നാ ഓക്കെ ശരി.
ശരി.